കേക്കില്ലേ?
ആഹ് കേക്കണ്ട്
എന്താ വിശേഷം?
നല്ല വിശേഷം.
എന്താ പണി?
വെറുതെ ഇരിക്കാണ് ഇപ്പൊ.
ആഹ് ക്ലാസ്സില്ലെന്ന്?
ഇല്ല ഇല്ല ഇന്ന് ലീവാണ്
ഓ ഓ ശരി ആ ഇനിക്കൂല്ല ഇന്ന് ലീവാ.
ആഹ് എന്നിട്ട് എന്താ പരിപാടി? ഇല്ല കഴിഞ്ഞോണ്ടിരിക്കാണ്.
മഹ് അവിടെ മഴ ഉണ്ടോ?
മഴ ഇതുവരെ നല്ല മഴായിരുന്നു ഇപ്പൊന്ന് ചോർന്നണ് അവിടെയോ
ഇപ്പളാ മഴയാ പെയ്ണത്
ആണോ ഇത് ഇവിടെ ഇതുവരെ മഴയ
ഏ അത് ശെരി ഇവിടെ എപ്പ ഇരുട് മൂടി വന്ന് ഇപ്പോഴ മഴ പെയ്ണത് ഇത്ര നേര മഴപെയ്തിലന്ന അപ്പൊ ഇങ്ങനെ തിര്മ്പേയതെക്കെ പുറത്ത് മ
ഹലോ ഹലോ
ആഹ കേകില്ലേ
ആ ആ ഇപ്പോൾ കേൾക്ണ്ട് നേർത്തെ എന്താ ചോയിച്ചേ.
അത് എന്താ അറിയുല
ആഹ
പിനെ മഴക്കാലയാലേ ഡ്രസ്സ് വേയല് കാണുമ്പോത്തിനും കൊണ്ടേയ് ഇട്ടും
കൊണ്ടേയിട് ആ അതുപോലെ എടുത്ത് കൊണ്ടരും
ഉം അതന്നെ പണി
ഉം
ഉ ഇമ്മ ഇപ്പൊക്കെ എവിടെ എന്നിട്ട്
ഇവിടെ ഇണ്ട് എല്ലാരും.
എന്ത പണിയല്ലർക്കും.
ഓരോ പണിൽ എല്ലാരും അട്ക്കളെലണ്ട്
ഉം ഈ ടൈമ പിന്നെ പണിത്തെരക്കാണല്ലോല്ലേ
ഉം അവിടെയ പണിയൊക്കെ കഴിഞ്ഞോ.
ഇല്ലയ് ഇവിടെ പണിന്നും കഴിഞ്ഞിട്ടില്ല
കൊറച്ചായിട്ട് വിചരിച് ഇങ്ങനെ നിക്കപ്പൊ
മടിയായിട്ടിരിക്കാവൂല്ലേ
ഉം അപ്പൊ ഇങ്ങനെ ഫോൺ എടുത്തപ്പ ഇങ്ങനെ വിളിച്ചതാ അന്നേ
ആആ പിന്നെ എന്താ സ്പെഷ്യൽ
എന്ന സ്പെഷ്യലി നാളെയാണ് സാധാരണ സ്പെഷ്യലൊക്കെ ഇണ്ടാവല് വെള്ളിയാഴ്ച ആയതൊണ്ട് നിങ്ങളവിടെ നിങ്ങള അവിടെ എങ്ങനെ ഉണ്ടോ
ആഹ വെള്ളിയാഴ്ച്ചിയാണ് സ്പെഷ്യൽ ഇണ്ടാക്ക ഇറച്ചി അങ്ങനെ
ആ അതന്നെ എവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും മരച്ചവെച്ച ക്കാനൊ അല്ലെങ്കിലെന്തെങ്കിലും സ്പെഷ്യലായിട്ടിണ്ടാവും അപ്പൊ ഇന്നലെ വീട്ടിലിങ്ങനെ അമ്മായിയൊക്കെ വന്നോണ്ട് ഇന്നങ്ങട്ടിണ്ടാക്കാവച്ച്
ആഹ് ഗെസ്റ്റിണ്ടല്ലോല്ലേ
ഉം അതെ അതെ എന്നട്ട് എന്നട്ട് വേറെന്തൊക്കേ
എന്താ പുറത്തൊക്കെ പോയിരുന്നോ ലീവല്ലേ വീട്ടിലല്ലേ
എന്താ കേട്ടീല്ല ഹലോ ഹലോ ആഹ് കേൾക്കിണ്ടാ
കേക്കണോ
ഹലോ
ആഹ് എന്ത് നെ നെറ്റ് പോവുണ്ടോ.
അറീലാ എനിക്ക് കേക്കിണ്ട് ങ്ങള് ആഹ് നിങ്ങള് പറിണ കേൾക്ക്ണില്ല.
അന്ന് എനിക്ക് കേക്കില്ലേരുന്നു
ഉം ഉം
ഞാനിന്നെങ്ങട്ടും പോയിട്ടില്ല എടക്ക് ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോവും ഹലോ. ഹലോ.
ഹലോ.
ആഹ് കേൾക്കിണ്ടാ
ആഹ് ഇപ്പൊ കേ‌ക്കിണ്ട് നേരത്തെ കേൾക്കില്ലേരുന്നു
ആഹ് റെയ്ഞ്ചിന്റെ പ്രശ്നാ
ആഹ് ഇ മഴ പെയ്തൊണ്ടെന്താണാവോ റെയ്ഞ്ചിന്റെ പ്രശ്നം തന്നാവും.
ഉം ഉം
നിങ്ങള ഫ്രണ്ട്സിന്റെ വീടൊക്കെ അടുത്താ
ആഹ് ഞങ്ങ ഫ്രെണ്ട്സിൻ്റെ വീടൊക്കെ അടുത്തന്നാണ് ഒരാളന്നേയുള്ളു ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ലോങ്ങാണ്
ഉം
ഉം അങ്ങനെ
കാണാറുണ്ടോ എടക്ക്
ഓ ഫ്രണ്ട്സിൻ്റെ വ്ക്കെ കാണാറുണ്ട് കൂടെങ്ങട്ടേലൊക്കെ പോവാറൊക്കണ്ട്.
അവരൊ‌ക്കിപ്പെന്താ ചെയ്യണേ ഫ്രണ്ട്സൊക്കേ
ഫ്രണ്ട്സൊക്കെ കൊറേ ആൾക്കാരിപ്പൊ ഡിഗ്രി കൊറേ ആൾക്കാരിപ്പൊ വർക്ക് ണ്ട് അങ്ങനെ പോന്നു
ഉം ഉം എല്ലാരും ഓരോ കാര്യായിട്ട് തിരക്കിലാവൂല്ലേ
ഉം എല്ലാരും ഇപ്പ ബിസി ആയില്ലേ വല്ല്യ വല്ല്യ ആൾക്കാരായില്ലെ
സത്യം ഇം
പോലൊന്നല്ലിപ്പെ പഴേപോലൊന്നും അല്ലലപ്പോ കുട്ടികള് ഭയങ്കരായിട്ടിത് മെച്ചപ്പെട്ടില്ലേ പ്പ പണ്ടത്തെ കാലംന്നൊക്കെ പർഞ്ഞയ്ഞ്ഞാല് കല്യാണം കഴിഞ്ഞ് വീട്ടില് വേഗിര്ത്ത അല്ലെ പഠി ച്ചാൻ വിടൂല്ലാ പതിനെട്ട് വയസ്സായ വേഗല്യാണം കഴിച്ചന്നെല്ലൊരു മൈൻഡാണല്ലോ
ഉം ഇപ്പതൊക്കെ മാറി ഉം
പ്പതൊക്കെ മാറി ഇപ്പൊക്കെന്താണ് കാലം തന്നെ ആകെ മാറ്യലേ എന്തൊക്കെ
എല്ലാരും പഠിക്ക ജോലി വാങ്ങാ.
പിന്നെ ജോലിയായിട്ട് മതി കല്യാണം കൊഴപ്പല്ല അല്ലാതൊന്നും ജീവിച്ചു പോവാൻ കഴിയൂലാന്ന് എല്ലാർക്കു അറിയാ
ശരിയാണ് സ്വന്തായിട്ട് കയ്യില് പൈസ വേ
അങ്ങനെ നമ്മള കയ്യില് ഇപ്പ സ്വന്തമായിട്ട് പൈസ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം നടക്കുള്ളു വേറൊ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യം നമ്മക്ക ഇല്ലല്ലോ
ശരിയാണ് എത്രയെന്ന് വെച്ചാ നമ്മൾ ചോദിക്കുക എല്ലാത്തിനും
ഉം അതന്നെ നമ്മുക്ക ഇപ്പൊ ഒരു ലിമിറ്റ് ഉണ്ടാവും പിന്നെ ചോദിക്കാൻ മടി ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവും ആ മറിച്ച് നമ്മളെ പൈസ ആണെങ്കി നമ്മുക്ക് എന്ത്‌ ആവാ
ആഹ ഇഷ്ടുള്ളത് വാങ്ങ
ആഅതന്നെ പിന്നെ നമ്മള് പരിമരക്കെ ഇക്കെന്താ ഫുള് പ്രവാസ ജീവിത ആയിട്ട് പോലെ അവിടെ
വീട്ട് വരാതെ ഉം
ഉം അങ്ങന തന്നല്ലേ
അന്നത്തെ കാലത്ത്ന്മാരൊന്നും പഠിപ്പിച്ചാൻ വിട്ടതല്ല ഒന്നും ആക്കിയതൂല്യ പോക്കൊക്കെ ഭയങ്കര കുറ്റബോധമാണ് മക്കളേലും ആവണം എന്നില്ലരു മൈൻറാണ് പോൽക്കൊക്കെ
ആഹ എല്ലാരും പഠിക്ക പഠിക്കന്നാ പറയൻ
അതന്നെ കല്യാണ ഒന്നും മണ്ടന്നാ പറയപ്പ
കല്യാണം കഴിക്കണ്ടാ ആഹ്
ഉംം ജോലിയ ഒക്കെ ആയി്ട്ട് മതി കല്യാണം ങ്ങക്ക് വേണേ കല്യാണം കയ്ചാ മതി ഇല്ലേ കല്യാണംഴിച്ചണ്ടാന്നില്ലാന്ന മയ്ൻറാ ഇപ്പ എല്ലാവർക്കും
ആഹ
അങ്ങനെ
പിന്നെന്താ കൊഴപ്പില്ല നല്ല കോളേജാ
ഏ പ്രോഗ്രാംസ് ഒക്കെ ഇണ്ടാലില്ലേ
ഓ പ്രോഗ്രാം തന്നെ അതും പങ്കെടുക്കും വേണം ഓക്കിന്ന
പൈസ ചെലവ് ഉണ്ടാവൂലോ
ആ അത്യാശ്യഷ്ടം
ആ
ആ അല്ലമ്മ എടുക്കേണ്ടി വരില്ലല്ലേ
ഉം
എന്റെ ഫ്രണ്ട്സ ഒക്കെ ഇങ്ങനെ പറയണേക്ക എന്നും പ്രോഗ്രാം ആണ് മാസം ഫുള്ള് പ്രോഗ്രാമാ അയിനനുസരിച്ച് പൈസ ഇങ്ങനെ അറക്കണം പറയും ഇപ്പൊ പിന്നെ ജൂനിയേഴസ് ഒക്കെ വര്ണ വരുന്ന സമയ ആണല്ലോപ്പൊ ഓലക്ക് ഫ്രഷേഴ്സ് ഡേ കൊടുക്കണം അങ്ങനെയാല്ലോ
അതൊക്കെ സീനിയേഴ്സിന്റെ പണിയാണല്ലോ
ഉമ്മക്ക് ജൂനിയേഴ്സ് വന്നില്ലേ കൊടുത്തോ
ഇല്ല ഇല്ല ആവുന്നതേ ഉള്ളൂ ഇല്ലല്ല ഞങ്ങക്ക് വരാനാവുന്നതേ ഉള്ളൂ
ആ ശരി അപ്പൊ രണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞില്ലേ
അതെല്ല ത് കീമ് വയില്ല ചെയരാ
ആ ആ ശരി
ഉം ഉം ഉം ഉ
അങ്ങനെല്ലേ പിന്നയിപ്പോ ക്ലാസ് എങ്ങാ തൊടക്ക അടുത്ത നെ ശാന്തക്കാവോ
നെക്സ്റ്റ് മന്ത് ഒക്കെ കയ്യും ചിലപ്പോ സെപ്റ്റംബർ ഒക്കെ ആകും
ഓ അത്ര ലാഗ്ണ്ടല്ലേ
ഉം ഉം
ഉം അ ശരി എനക്കിഷ്ടപ്പെട്ടങ്ങാണ്ട് ന്നെയണോ പഠിക്കണ
അങ്ങനെ ചോയിച്ച എളുപ്പള്ള നോക്കി എടുത്താ
ആഹ് അത് ശരി
ഉം
പ്ലസ് റ്റു ഏതാ വന്നേ വി എച്ച് എ സി ആരുന്നോ
അല്ലല്ല
ആഹ്‌ ആഹ് ശരി ആഹ്‌ എമ്മളും
ഏത് സബ്ജക്ട് എടുത്തത് സയൻസ് അല്ലേ
ഏ നമ്മള് കൊമേഴ്സ്
ഓഹ് ഓഹ്‌
കൊമേഴ്സ്
ഉം ഉം
ഉം അഹ്
പ്പങ്ങള് എന്താ നോക്കണെ പഠിക്കണെ
നമ്മളിപ്പം ഡി ഡി എഡിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കാണ്
ഉ ഉം അല്ലപ്പൊ ഒപ്റ്റിമറ്റ് തിപ്പൊ ഏത് സബ്ജക്ട് എടുത്താലും ചേരാൻ പറ്റോ?
ആഹ് ഞൻ ഡിപ്ലോമ കോഴ്സയിനു എടുത്തിണ്ടായിരുന്നത് അതാണിപ്പോ ലാസ്റ്റ്ക് ചെറിയൊരു പണി തന്നത്
ആഹ് ബി എസ് സി കോഴ്സ് അല്ലല്ലേ?
ആ അല്ല അപ്പം ബി എസ് എടുക്കണെങ്കിൽ മറ്റേ എൻ ഒ എസ് എഴതിട്ട് നമ്മൾ അങ്ങനെ എടുക്കണം അപ്പൊ നമുക്കൊരു അഞ്ചാറ് വർഷൊക്കെ അവിടെ ആവും അത്ര ലേഖ് ഒന്നും ഇപ്പൊ ആവണ്ട ച്ചിട്ട്
ആഹ്‌ ആഹ്‌....
അതിന്റെ ഒരുതിഡ് വിട്ടും ‌
ഉം അപ്പൊ ഡിപ്ലോമ കോഴ്സ്‌ ഉണ്ടോ? നാലു വർഷം
ആഹ് ഡിപ്ലോമ കോഴ്സ് മൂന്ന് വർഷം ക്ലാസ് പിന്നെ ഒരു വർഷം ഇന്റേൺഷിപ്പ് ആഹ് അങ്ങനെയിരുന്നു നാല് വർഷം ടോട്ടല്
ഉം ഉം ഉം...
അങ്ങനെക്കെയിരുന്നു
ഉം...
ആഹ് പിന്നെ എത്ര വർഷണ്ട് ഇത് ഫൈനൽ ഇയർ അല്ലേ
അല്ലല്ല എനിക്കിനീ രണ്ടു വർഷണ്ട്
ഇനിം രണ്ട് വർഷണ്ടോ? ആ ശരി അത് വീട്ടാര് ന്നെ അങ്ങട്ട് കാണാൻ വരലൊക്കെണ്ടോ അതോ ഇ ങ്ങട്ട് വരലാണോ?
ഏയ് ഇങ്ങട്ട് വരുന്നേ അത്രയും ദൂരം ട്രാവല് യ്യണ്ടേ
ആഹ് ആഹ് പ്പ് ട്രിപ്പ്ക്കെകൊയിട്ട് വരല്ലേ
ട്രിപ്പ്‌ രവസ്ഥാണ് ആഹ്
ഉം അ എന്ത്‌ കാണായില്ലേ കോട്ടയത്ത്?
വഗമണുണ്ട് ആഹ് പിന്നെ അധികം മല കാട് ട്രക്കിങ് ഒക്കെ ഒരുപാട് സ്ഥല ഉം
വാഗമണ്ണ് ആഹ് വാഗമണ്ണ് കോട്ടയത്താല്ലേ
ഉം ഉം
ഓഹ് ശെരി രസാവൂല്ലേ
ആഹ് ഫ്രണ്ട്സിന്റെ കൂടെ പോയ രസാണ് അടുത്തായതോണ്ടേ
ആഹ് അങ്ങട് പോവലൊക്കെ ഉണ്ടോ?
ആഹ് എടക്ക് പിന്നെ പോയി പോയി പ്പവിടെ
ആഹ് മ്മക്ക് ആഹ് പിന്നെ ഇപ്പം മായും നല്ല ക്ലൈമറ്റ് ഒക്കെ ആയതൊണ്ട് നല്ല രസാവുല്ലേ കാണാനൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം
ഉം നല്ല രസാണ്
ഉം നമ്മളെപ്പോഴും കാണുമ്പോ നമുക്കതൊരു വെലായിട്ട് തോന്നൂല്ല ബാക്കിയുള്ളവർക്ക് കേക്കാര അത് ഭയങ്കര രസമായിട്ട് ഫീല് യ്യ
ശരിയാണ് ഇപ്പ നമ്മളെ നാട് ചിലർക്ക് നല്ല ഇഷ്ടാവും നമ്മുക്ക് കണ്ട് കണ്ട്
അത് ന്നെ ഞങ്ങള് ഇവിടെയും കുറേ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഉണ്ട് പക്ഷെ ഞമ്മളതൊന്നും കണ്ടിട്ടുണ്ടാവില്ല നമ്മക്ക അത് കാണേണ്ട ആവശ്യവും വരൂല
ഉം ഉം ന്നാ ആയിക്കോട്ടന്നാ പിന്നെ വിളിക്കാട്ടാ
ആഹ് ഓക്കെ ശരി
ആഹ് ആഹ് ആയിക്